കേക്കുന്നുണ്ടോ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് ഫുഡ്ക്കെ കഴിഞ്ഞോ
ആഹ് ഫുഡ് കഴിക്കല്കഴിഞ്ഞു നമ്മളത്
ഓ ഉച്ചക്ക് ഇപ്പഴേകഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു
എത്ര മണിആകുമ്പ കഴിക്കും
നമ്മളൊരു പന്ത്രണ്ടര ആകുമ്പോൾ കഴിക്കും കഴിക്കല് കഴിയും നമുക്ക് ഇവിടെ നാർത്തെ ആഹ് കഴിക്കും എവിടെ കൊറച്ച് നോർത്തെ കഴിക്കും എന്തെങ്കിലും ഇന്നിപ്പോൾ വേറെ തട്ടിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നേർ - - ത്തെ കഴിച്ചു ഇല്ലെങ്കിൽ പിന്നെ വഴുകിയിട്ട് തന്നെയാണ് കഴിക്കാറ് പതിവ്
എന്നാലും ഒരു മണിക്ക് ഒരു മണി ക്കൊക്കെ ആവുമ്പോ കഴിക്കുംല്ലേ
ബിരിയാണിയും കായോ
ഇല്ല ആയിക്കൊണ്ടിരിക്കുന്നുള്ളു ഇന്ന് താമസിച്ച് താമസിച്ചാ തുടങ്ങിയത്
ആണോ ആഹ്
അവിടെ ആഹ് അവിടെ ഫുഡ് കഴിക്കാൻ കഴിയു എനിക്ക് പന്ത്രണ്ടരൊക്കെ കഴിച്ചന്ന് കേക്കുമ്പോഴേ അത്ഭുത
അതെ മക്കളൊക്കെ സ്കൂളിൽന്ന് പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കും ഏ ഹ്
ഓ അങ്ങനെ
ആഹ് ആഹ്
ഞക്ക് ആഹ് ഞക്ക്ട്ട
തെങ്ങ് കൊടുക്കുമ്പോൾ
ആഹ്
ഏഹ് നമ്മളത് കഴിക്കും
ഉം ഉം ഉം സ്പെഷ്യൽ അല്ലായിരുന്നോ
ആഹ് ഇന്നും സ്പെഷ്യലാ ഞാൻ നേര
ഉം ആഹ് ആഹ് ഓ അപ്പ അങ്ങനെ ഞങ്ങളിവിടെ ഞാൻ എനിക്ക് ക്ലാസ് ഉള്ളപ്പോഴാണെങ്കിൽ ഉം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒരു പന്ത്രണ്ട് മുപ്പത്തഞ്ച്
അപ്പൊ എന്തെല്ലാമാണ് കൊണ്ടു പോകാറ്
ഞാൻ ഞാൻ കൂടുതല് ഞാനാണെങ്കി ആഹ് എന്താ രാവിലെ ഉണ്ടാക്കുന്നത് തന്നെ കൊണ്ടുപോകും ഞങ്ങളെന്ന് വെച്ചാലേ ഞങ്ങളെന്ന് വെച്ചാ ഒരുഏഴെട്ട് പേരുണ്ട് ക്ലാസില് കൂട്ട് അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഒന്നിച്ചാ ഫു ആഹ് ഫ്രണ്ട്സ് ആഹ് അങ്ങനെ അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാ ഫുഡ് കഴിക്കുന്നെ ഒരു ഒരു ഇല ക്കാത്തിട്ട് കഴിക്കും അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ചോറ് കൊണ്ടുപോയാ എപ്പം കൊണ്ടുപോയാലും വേസ്റ്റ് ആകും
ചോറ് ഒരു ഇലക്ക് അകത്തിട്ട് അങ്ങ് കഴിക്കും അങ്ങനെയല്ലേ
കഴിക്കും ഉം ആഹ് അങ്ങനെ അങ്ങനെ അപ്പ ആണെങ്കിൽ ആഹ് വേസ്റ്റ് ആകും വേസ്റ്റ് ആകുമ്പോഴ് ത്തേനും ഇങ്ങനെ ചോറ് ഒരുപാട് കൊണ്ട് കളയുന്നത് നമ്മുക്കങ്ങ് ഒരുമാതിരി അങ്ങ്
ആഹ് അത്ണ്ടാവും ഈ എത്രയോ പാവപ്പെട്ടവര് ചോറ് കി കിട്ടാതെ തെരുവിക്കൂടിക്കല്ലേ നമ്മുക്കൊരു എടങ്ങേറാണ് ഇത്
കൊണ്ട് കളയും പ്രത്യേകിച്ച് ചോറൊക്കെ കൊണ്ട് കളയുമ്പഴേ ഒരു പേടിയാ നമ്മുക്ക് പിന്നീട് നമ്മടെ അവസ്ഥ എന്താന്ന് നമ്മളറി
ഇല്ല പറ്റില്ല അതുകൊണ്ടാണ് എനിക്കൊക്കെ പേടിയായി ഞാന് എനിക്ക് ആവശ്യ ഉള്ളത് മാത്രാണ് കൊണ്ടു പോവാറ് ചോറൊക്കെ എടുക്കുമ്പഴേ ന്റെ ഉമ്മ എപ്പഴും പറയാറുള്ള ഒരു കാര്യാണ് അത്
അത് ചോറ് ആവശ്യത്തിനെ എടുക്കാവു അതും എന്തുവാ എല്ലാരും ഇങ്ങനെ കൊണ്ടുവ കൊണ്ടുവരുമ്പഴ്ത്തേനും ഞങ്ങൾ ആദ്യ ഒക്കെ ഇങ്ങനെ എല്ലാരും ചോറ് കൊണ്ടുവരുവായിരുന്ന് കൊണ്ട് വരുമ്പഴ്ത്തേനും പിന്നെ അതാണങ്കി ഒത്തിരി കൊണ്ട് കളയുന്നത് കാണുമ്പം അത് രാവിലെ കഷ്ടപ്പെട്ട് വെച്ച്തന്നിട്ട് നമ്മളത് കൊണ്ട് ചെന്ന് അതോടെ അങ്ങ് തട്ടി കളയുമ്പോ ഒരുമാതിരി അല്ലേ
ചോറ് കഴിക്കാന് എടുക്കുമ്പം ആവശ്യ ഉള്ളത് എടുക്കാ
എടുക്കാ അങ്ങനെ പിന്നെ ഞാ അപ്പം പിന്നെ ഞാനങ്ങ് രാവിലെ രാവിലത്തെ അത് കൊണ്ട് പോവും അപ്പം അത് കഴിക്കാതെ കൊറച്ചല്ലേ അത് അങ്ങ് അത് എല്ലാരും കഴിക്കും പിന്നെ ഫുഡ് ആദ്യൊക്കെ എല്ലാരും കൊണ്ടുവരുവാര്ന്ന് ഇപ്പം പിന്നെ ഉം ലാസ്റ്റൊക്കെ ആയി പിന്നെ ആരും കൊണ്ടുവരുത്തില്ല കൊറച്ച്പേര് കൊണ്ടുവരത്തില്ല കൊറച്ച്പേര് കൊണ്ടുവരും
ഉം അത് ശരിയാണ് ആഹ് നമ്മള് നമ നമ്മുക്കാവശ്യഉള്ളത് കഴിക്കാൻ ഇരിക്കുമ്പം എടുക്ക ആഹ് അത്രയേ ഉള്ളു
ഉം ഞങ്ങക്ക് കോളേജില് ഒരു പ്രാവശ്യം മിസ്സ് ഞങ്ങക്ക് ബിരിയാണി വാങ്ങി തന്ന് ഞങ്ങടെ മിസ്സ്
ആഹ് അങ്ങനെയൊക്കെ ഉള്ളോ മിസ്സ് ഇല്ലേ നല്ല മിസ്സ്
അത് കടേന്ന് വാങ്ങി കടേല് ഒരു പൊതി തന്നെ രണ്ടു പേർക്ക് തിന്നാ ഉള്ള കാണും
ഓഹ്
ഞങ്ങളിങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഒത്തിരി വാക്കി വന്ന് എന്തോ ചെയ്യാനാ? കൊണ്ട് കളയാനല്ലാതെ എന്തോ പറ്റും
അതെ അതെ കളയുന്നത് പരമാവധി ഒഴിവാ ക്കാ കരണം ഇന്ന് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു നാളെ നമ്മളെങ്ങനെ എന്നുള്ളത് നമക്കറിയാ കഴിയില്ലല്ലോ?
നമ്മള് നമ്മളിപ്പം നല്ല രീതിക്കാണെങ്കി എങ്കില് ഈ രീതിക്കാ ജീവിക്ക്ന്നെ നമ്മള് വിജാരിക്കും ഓ ഇനിയും നല്ല രീതിക്കായിരിക്കും നമ്മള് ജീവിക്കുന്നെ പക്ഷെ അങ്ങനല്ല എന്തേലൊരു ആഹ് അറിയത്തില്ല എനിക്കിപ്പം ചോറ് മാത്രംല്ല എന്തോ കളയുന്നേം പേടിയാ എന്ത് പറഞ്ഞാലൊരു മനസ്സിലൊരുയിതാ അയ്യോ
അതെ അതെ അതെ ആ അത് വേസ്റ്റാക്കിയെന്നുള്ളത് അത് ആർക്കായാലുണ്ടാവും നമുക്കും ഒക്കെയുണ്ടാവും പരമാവ ധി നമ്മള് കഴിക്കായിരിക്കുമ്പോ ആഹ് നമ്മ
ഉം ഞാ ആവശ്യ ആവശ്യത്തിനെ എടുക്കത്തൊള്ളു കഴിക്കായെടുക്കുമ്പം ഉം ഇച്ചിരിയെ എടുക്കൂ ആഹ് പിന്നെ വേണോങ്കിയെടുക്കാം ഉം
നമ്മള് കഴിച്ച് കൊഴച്ച് അവിടെയിട്ട് കഴിഞ്ഞാല്
ആഹ് പിന്നെ അത് കളയല്ലാതെ നിവർത്തിയില്ല എടുത്ത് വെച്ചേക്കാനും പറ്റുവോ? കളഞ്ഞല്ലേ പറ്റു അത്
ഉം
അങ്ങൻത്തെ കാര്യങ്ങളൊക്കെയങ്ങനെയാ ഞങ്ങടെ മിസ്സ് പിന്നെ ഞ ക് എടക്കെടക്ക് ഇങ്ങനെ മിസ്സിന്റെ മോൾടെ ബെർത്ത്ഡെക്കെക്കെ ഇങ്ങനെ മുട്ടായിയും, ലഡും, അങ്ങനെയുള്ളതൊക്കെ വാങ്ങിത്തരും ഉം പിന്നെ കാന്റീനീന്ന് വല്ലോം ഒണ്ടെങ്കി അങ്ങനെ വാങ്ങി തരും
ആ ഞങ്ങള് പഠിച്ച കാലത്തൊന്നും ഞങ്ങളെ മിസ്സ് ഒരു മിഠായി പോലും വാങ്ങി ത
ഉം ആഹ് പക്ഷെ ഇപ്പോ ഇപ്പൊള്ളവർക്ക് ഒരുപാട് മാറ്റവുള്ളോണ്ടെ
അതെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട്
സംഭവിച്ചിട്ടുണ്ട് അവര് അവർക്കറിയാം ഫ്രണ്ട്ലിയായിട്ട് നിന്നാലേ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോവ ള്ളുന്ന് അതുവല്ല ഈ കോളേജൊക്കെയാവുമ്പഴേ പിന്നെ പിള്ളേരെ അടിച്ചും, വഴക്കു പറഞ്ഞും അങ്ങനങ്ങ് അങ്ങനങ്ങ്
അങ്ങനെയൊന്നുംല്ലല്ലോ ല്ലേ? കോളേജില് ഏഹ് അടിച്ചു വഴക്കുറഞ്ഞ് പഠിപ്പിക്കുവൊന്നുയില്ലല്ലോ?
ഇല്ല ല്ല അത് കോളേജി അടിയൊന്നുംയില്ലല്ലോ വല്ല്യ പിള്ളേരാവുമ്പം പിന്നെ അടി ക്കാനൊന്നും പറ്റില്ലല്ലോ? ഉം അപ്പയിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയായിട്ട്
ഇങ്ങനെ മേരീഡായ ആരെങ്കിലുമുണ്ടോ നിങ്ങളെ കൂടെ പഠി
ഇല്ല ഇല്ല ഇല്ല ഞങ്ങളടെ കൂടെ അങ്ങനെ മാരീഡായ ആരുല്ല പിന്നെ ഞങ്ങടെ ഉം ആ ജൂനിയേഴ്സില് രണ്ടു പേര്ടെ കല്യാണം കഴിഞ് അത് വന്ന് കഴിഞ്ഞ് പഠിക്കാൻ കേറി കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞെ
ആന് അങ്ങനെയാന്നോ കേറി കഴിഞ്ഞിട്ടല്ലേ? ഉം ഇപ്പ ആരും അങ്ങനെ പെട്ടെന്നങ്ങ് പ്ലസ് ടു കഴിഞ്ഞങ്ങ് കല്യാണം കഴിച്ച് വിടുന്നൊരു മെത്തേഡല്ലയിപ്പോ ഇപ്പോ ഉപരിപഠനം കഴിഞ്ഞ് അവരെ സ്വന്തം ഒരു ഇൻഡിപെൻഡന്റാക്കിയിട്ടാണ്
ആന്നാന്ന്
അച്ഛനമ്മമാരും അവരെ വിടുന്നത് ഉമ്മ, ഉപ്പ ആരും
ഇത് ഇതിപ്പോ എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യ നമ്മള് ഞങ്ങള് ക്ലാസ്സിലുള്ളൊരു ആരും കല്യാണം കഴിച്ചിട്ടില്ല ഞങ്ങടെ ജൂനിയേഴസ് ആണ് കല്യാണം കഴിച്ചത്.
ഹ ആഹ്.
അതൊക്കെ ആലോയി
ജൂനിയഴസ് ഹാ ആ ഇപ്പഴ ഞാൻ ആ ഓർക്കുന്നേ ജൂനിയേഴസ് കല്യാണം കഴിച്ചിക്കെ ആഹ്.
അങ്ങനെ
അ അതല്ല ഇപ്പൊ ഇങ്ങനെ ഇണ്ട് ഇങ്ങനെ കല്യാണം കഴിച്ചു വി ട്ടാലും അവര് ഭർത്താവിന്റെ വീട്ടുകാർക്ക് സമ്മതിണ്ട്, ഇ പഠിപ്പിക്കാൻ വിടും ന്നുള്ളെ ഒരു ഇത് ഇപ്പൊ ഇഗ്രിമെന്റ് അതാണ്. മെയിൻ ആയിട്ടും പഠിപ്പി കല്യാണം കഴിഞ്ഞ പഠിപ്പിക്കാൻ വിടണം. എന്നാ റെഡിയാണ് എന്നുള്ളരു സി ഇതാണ്.
കഴിഞ്ഞിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പറ്റിക്കുന്നവരും ഉണ്ട്.
അതെ ആഹ് അങ്ങനെയുണ്ട് അങ്ങനെ ഒരുപാടുണ്ട്. ഇന്നത്തെ കാലത്ത് മെയിൻ ആയിട്ടും അങ്ങനെയുണ്ട് പിന്നേന്ന് പറഞ്ഞാ പ കല്ല്യാണം കഴിഞ്ഞാ സ്വയായിട്ട് പഠിപ്പ് ഡ്രോപ്പ് ചെയ്യുന്ന പൗതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യുന്നവരും ഉണ്ട്.
എന്തെ എന്റൗട് പ ഇണ്ട് എന്നേച്ച എൽ പി എസി‌ പഠിച്ചപ്പോ ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ട് ട്ടോ. ഇപ്പൊ ഉള്ള ലോവ് മാരേജ് ആയിരുന്നു കഴിഞ്ഞു.
എന്റെ എന്റെ ഒരു കസിനും ഇതുപോലെ കല്യാണം കഴിയുന്നതും മുൻപ് ഏഹ് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു കല്ല്യാണം കഴിക്കുമ്പോ അവര് അവക്ക് പഠിപ്പിക്ക ക്കാൻ സമ്മതമാണ് അവര് റെഡി ആയിരുന്നു പിന്നെ ഏഹ് പ്രഗ്നണന്റ് ആയപ്പോ ആള് കർഫിണി ആയപ്പ്
ഉം. ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ.
ഫ
ഹലോ. ഹലോ.
ഹലോ ഹലോ. ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് ആളെ
ഉം.
ആള് ഏഹ് പിന്നെ
ഉം.
ഇങ്ങനെ മേ മാരേജ് കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയപ്പോളേ
ഉം
പഠിത്തം സ്റ്റോപ്പെയ്തു. സെക്കൻഡ് ഇയറിൽ തന്നെ സ്റ്റോപ്പെയ്തു അപ്പൊ എല്ലാർക്കും നല്ല സങ്കടായി കാരണം അത്രയും പഠിച്ചിട്ട് ഫീസ് ഇതൊക്കെ കെട്ടി പഠിപ്പിച്ചിട്ടേ പിന്നെ അങ്ങനെ ആവുവെന്ന് എന്ന് പറയുമ്പോ ആർക്കായാലും ഉണ്ടാവില്ലേ?
ഉണ്ടാവും അത് നിങ്ങൾക്കാരുന്നെ ഹാ എന്റെ ആ ഫ്രണ്ടിന്റെ കാര്യം അവക്ക് ആണെങ്കി എന്തോ പഠിച്ചോണ്ടിരുന്നിട്ട് അല്ല പ്ലസ് ടു കഴിഞ്ഞ് കല്ല്യാണം കഴിഞ്ഞു. പതിനെട്ട് വയസ്സിൽ കല്ല്യാണം കഴിഞ്ഞു. ആഹ് എന്നിട്ട് ഈഹ് നേഴ്സിങ്ങിന് പോവാൻ എല്ലാം എല്ലാം ഇത ക്ക് നഴ്സിങ്ങിന് പോവാൻ പറഞ്ഞു വിട്ട്. എന്തോ ഒരു മാസത്തെ കൊണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോ പിന്നെ സ്വയമേ അവള് വേണ്ടാന്നും പറഞ്ഞ് വന്ന് ഈഹ് പഠിക്കുന്നില്ലാന്നും പറഞ്ഞ് മ്മ്. പിന്നെ ഇപ്പോ ഒരു കൊച്ചും ഉണ്ട്. ഉം അങ്ങനെ അങ്ങനെ, അത് സ്വന്തമായിട്ട് സ്വയമായിട്ട് അങ്ങനെ ഈഹ് ഇതാകുമ്പ
ആഹ് അങ്ങനെയാവുമ്പോ എന്താന്ന് വെച്ചാ പ പകുതിയും നമ്മള് പഠിച്ചെടുത്തിട്ട് പിന്നെ അങ്ങ് സ്റ്റോപ്പെയ്യാന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. അഹ് ആഹ് അതാണ്. ചെലോർക്ക് അങ്ങനെയാണ് കിട്ടിയ അവസരം ഈഹ് അവര് മുതലാക് ക്കൂല. അങ്ങനെയുള്ളവരുണ്ട്. അല്ല പഠിക്കുന്നവര് ഒരുപാടുണ്ട് കേട്ടോ.
ഇന്റെ മോനെ ചേർത്താനും പൂവാ. ആഹ്. ആഹ് അങ്ങനെ. നല്ല മഴ.
ആഹ് വേറെന്തൊക്കെയാ?
വേറെ വേറൊന്നു ഇല്ല. നല്ല മഴക്കോള്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു.
എന്തോ?
മഴക്കോള് നല്ല മഴക്കോള്. മഴ
ആഹ് ഇവിടെയിണ്ട് നല്ല മഴക്കോള്. നല്ലൊരു വെയിലറച്ചിരുന്നു ഇപ്പൊ.
ഹ്മ്മ് ഇവിടെയും അങ്ങനെയായിരുന്നു. ഇപ്പെന്ത് ഇപ്പം മഴന്നെയാ. മഴ എപ്പം വേണമെങ്കിലും പെയ്യാന്നുള്ള മട്ടില് ആഹ് ശരി ആഹ് ആഹ് ആഹ്. ആ